ഹലോ
ഹലോ
ഗുഡ് മോണിംഗ് ആ ഏ ആഹ സുഖം സുഖം ആഹ അവിടെയോ. എന്നാണ്ട് വിശേഷം സുഖാവാണോ ഓക്കേ നമുക്ക് നമുക്കിന്ന് കൃഷിയെ കുറിച്ച് സംസാരിച്ചാലോ
ഓക്കെ കൃഷിയെപ്പെറ്റി സംസാരിക്കാം.
ഹ, ഹാ എന്നാ കൃഷിയത ഇഷ്ടം?
എനിക്ക് നമ്മുടെ ഈ കാലാവസ്ഥയായിട്ട് കൂടുതൽ യോജിച്ച് പോകുന്നത് നമുക്ക് പരിപാലിക്കാൻ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളതും എനിക്ക് തോന്നത് ചീരയാണ്.
ആഹ് ശരി ആ പച്ചക്കറി വെച്ച് ഇതുആയിട്ട് നോക്കുമ്പോ
അതെ, അതെ എ, എന്റെ കേസിൽ എനിക്ക് മോസ്റ്റ് ഓഫ് ദ കേസ് എനിക്ക് ഇഷ് ഇഷ്ടം ചീരയാണ് കാരണം നമുക്ക് കൂടുതല് കൊറച്ച് നോക്കാൻ എളുപ്പാണല്ലോ.
ഉം അതെ സത്യം പറഞ്ഞ ചീര, ചീര വിത്തിട്ട് കഴിഞ്ഞ പിന്നെ നോ ക്കുവേ വേണ്ട അങ്ങനെയ തന്നെ അതെ, അതെ. ആ എനിക്ക് മടിയാ കൃഷിയൊക്കെ. അന്നപ്പ തന്നല്ലേ ഞാന് പക്ഷെ മടിയന്നല്ല ഇട്ടിട്ടുണ്ടെങ്കി എന്തേലും അതിന് ഫാൾട്ട് സംഭവിക്കും. പുഴു വരും ആ അതുപോലെയൊക്കെ സംഭവിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടഇല്ല. ആ പരെ പക്ഷെ നട്ട് വളർന്ന് നിക്കുന്ന കാണാൻ ഇഷ്ടവാ ഇതുപോലെ പുഴുവൊക്കെ വരുമ്പോ മനസ്സിനങ്ങ് മടുപ്പാ. ആഹ് അങ്ങനൊരു
മ്മള് കൃഷി ചെയ്യുമ്പോ നമ്മക്ക് എന്റർടൈൻമെന്റാവും നമ്മളെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡായിനിക്കും. നമുക്ക് റിലാക്സേഷൻ കിട്ടും. അങ്ങനൊക്കെ നോക്കുമ്പം
ഉം
നമുക്ക് നല്ല കാര്യ അല്ലേ അത്.
അതെ, അതെ, അതെ ഞാൻ ക്യാരറ്റൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ വൻ പരാജയവായി പോയി. ആ. ആ അതുകൊണ്ട് പിന്നെ കൊറച്ചും ഇങ്ങനെ മ, മടിച്ച് നിക്കുവാ.
അ നമ്മുടെ വീട്ടമ്മമാർക്കൊ ക്കെ ആണെങ്കില് തക്കാളി വെണ്ടക്കൊക്കെ നമ്മടെ പറമ്പിന്ന് തന്നെ വ എടുത്ത് കറിവെ ക്ക്‌ വെക്കുമ്പഴത്തേന് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്
സന്തോ ആ അത് സന്തോഷം പിന്നെ ടേസ്റ്റ് കൂടുതലാ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്ക്‌ അത് ജാ, ജൈ, ജൈവവളം ഇട്ടല്ലേ നമ്മൾ എന്താണെലും ഒണ്ടാക്കുന്നേ. അപ്പം ആ നല്ലതാ. നല്ലതാ ആ ടേസ്റ്റ് കോവയ്ക്കക്കിയ ആണെലും വീട്ടിന്ന് പ നമ്മള് കൃഷി ചെയ്ത
ഫ്രഷ് ആയിട്ട് നമുക്ക് തോരം വെക്കാനും.
വെക്കുന്നതും മറ്റെ കടെന്ന് മേടിക്കുന്നും തമ്മി നല്ല വ്യത്യാസൊണ്ട്. അനുഭവിച്ചറിഞ്ഞ് പറയുന്ന. ഉം നല്ല ടേസ്റ്റ വീട്ടിഒണ്ടാക്കുന്നത്. അന
എന്തെങ്കിലും ഇപ്പ കൃഷി ചെയ ചെയ്യുന്നുണ്ടോ?
ഇപ്പൊ മഴ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൃഷി സക്സസ് ആകത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് മഴയ ഞങ്ങടെ പ്രദേശത്ത്. അതൊന്നും കൊണ്ട് ആ ആകത്തില്ല. ചീരയൊക്കെ ഇഷ്ടംപോലെ ഒണ്ടായിരുന്നു. പക്ഷെ.
ആണോ എന്റെ വീട്ടില് നമ്മള് കൂടുതലും കൃഷി ചെയ്ന്ന ഇഞ്ചിയായിരുന്നു. അതപ്പ നമ്മട പറമ്പ് ഫുള്ള് നെറഞ്ഞ് നിക്കും. നമ്മുടെ ആവശ്യത്തിന് പോയി നമുക്ക് ഓരോന്ന് എടുക്കാം. കാരണം ഇപ്പൊ വിപണിയിലൊക്കെ ഇഞ്ചിക്ക് എന്തൊരു വെലയാണ്.
മാർക്കറ്റ് ഒണ്ട് മാർക്കറ്റ്
അതെ മാർക്കറ്റ് ഉണ്ട്. നമ്മള് പക്ഷെ നമ്മള് വാങ്ങുമ്പോഴേ നമുക്ക് ആ ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളപ്പോ നമുക്ക് അതിന് മനസ്സിലാകത്തില്ലല്ലോ.
അതെ, അതെ, അതെ, അതെ, ആഹ് അങ്ങനെ പിന്നെ ആ ഫിനാൻഷ്യലായിട്ട് സെറ്റ് ആകണെങ്കിലും അ ഏലം. അതുപോലത്തെക്കെ ആ അങ്ങനത്തെ മേഖലേ താമസിക്കണം. അവർക്കെ ഏലം കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ
അതെ ഇപ്പം, ഇപ്പ എല്ലാ പറമ്പിലും എല്ലാരും റബ്ബർ അല്ലേ കൂടുതലും വെക്കുന്നത്.
ആ നാട്ടിൻപുറങ്ങളിലൊക്കെ റബ്ബറാ ഉം അതെ. ആഹ് അതാകുമ്പോ തന്നെ വളന്നോളൂല്ലോ. ഒന്നും ചെയ്യണ്ടല്ലോ. ഇടുക്കിക്കാർ ക്കെ നല്ല ഓപ്ഷൻ ഉണ്ട് കൃഷി ചെയ്യാന് അവർക്ക് ഉം അനെ ഏലം കുരുമുളക് കാപ്പി ആഹ് പിന്നെ അതുപോലെ ആഹ് തേയില തേയില എല്ലാം ഇടുക്കിക്കാർക്ക് നല്ല ലക്ക
ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഫോണിനകത്തൊരു റീല് കണ്ടതേ ഉള്ളൂ അവര് കൃഷി ചെയ്ത് അവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി അവർക്ക് അവരുടതായ ആവശ്യ ചക്ക വരട്ടിയത് പറമ്പിൽ പോയി ചക്കയിട്ട പക്ഷെ നമുക്ക് കഷ കഷ്ടപ്പാടാണ്
കഷ്ടപ്പാടാ ചക്ക നല്ല കഷ്ടപ്പാടാ
എന്നിരുന്ന പോലും അവർക്ക് അതിന്ന് ആ ഒരു കൃഷിന്ന് വരുമാനം കിട്ടുന്നുണ്ട്
അതെ അതെ രണ്ടു പേരുണ്ടെങ്കി സാരല്ല ഒരാളൊക്കെ ഒരു സിംഗിൾ പേഴ്സൺ പാടാ ചക്ക പരിപാടി ആഹ് രണ്ടു പേരുണ്ടെങ്കിൽ കമ്പനി ഉണ്ട് അന്നപ്പോ അവര് അതത് എളുപ്പ പരിപാടി നീങ്ങുവേ അല്ലെങ്കിൽ ഭയങ്കര പാടാ ഉം ഇപ്പോഴൊക്കെ എല്ലാർ
ഇടക്ക് നമ്മള് കൊറച്ച് ഡൗൺ ആയിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഉണ്ണിയപ്പം
ആഹ് ആഹ്
ഉണ്ണിയപ്പൊക്കെ വി ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മള് വീട്ടില് അതെ പാക്ക് ചെയ്തു കാരണം നമുക്കറിയാം അതിന്റെ കഷ്ടപ്പാട്
സത്യം സത്യം സത്യം എന്തരു സത്യം പറഞ്ഞല്ലേ ഉം എന്തൊരു പണിക്കും കഷ്ടപ്പാടുണ്ട് ഉം
അതെ
എന്തൊരു പണിക്കും കുക്കിങ്ങിന് പോലുംല്ലേ രാവിലെ ഉച്ചക്ക് വൈകിട്ട് മൂന്ന നേരം കുക്ക് ചെയ്യുമ്പോ കഷ്ടപ്പാടല്ലേ പക്ഷെ എല്ലാര പറയുന്ന വീട്ടമ്മമാരല്ലേ അവര് ചുമ്മാ ഇരിക്കുവന്നാ പറയുന്നത് പക്ഷെ ചെയ്യുന്നവർക്കല്ലേ അയ്ന്റെ പാട ആഹ് അതെ അവരൊക്കെ നോക്കുമ്പോ കലത്തിൽ ചോറ് വേകുന്നു കറി വേകുന്നു കറി കലത്തി ഇരിക്കുന്നു അതൊക്കെ തന്നെ അതിനകത്ത് കയറിയിരുന്ന് വേഗുന്ന് അവരുടെ ധാരണ
അതെ
ഉം അതിന്റെ കഷ്ടപ്പാട് വീട്ടമ്മമാർക്കേ അറിയത്തുള്ളൂ
ഇതിപ്പം നമ്മടെ കാലാവസ്ഥ ഇങ്ങനെ ആയത കൊണ്ടും നമുക്ക് പെട്ടെന്ന് ഒന്നും കൃഷി ആ ഒരു ഫീൽഡിലോട്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല
പറ്റത്തില്ല പറ്റത്തില്ല അമ്മാ നശിച്ചു പോവും
അതെ ഞാനിപ്പോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പം നനയാത്ത രീതിയിൽ ചെടിയൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ്
ഞാൻ കൂടുതലും ഇപ്പം മടീന്യത്തിന്റെ വിത്തിട്ടിട്ട് അത് എസ് പി അഡീനിയം നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ അത് അതിനകം ആ വിത്തിന് തന്നെ നമുക്ക് റേറ്റ് ഉണ്ട് അപ്പൊ അത് വിത്തിട്ടിട്ട് നമ്മളിങ്ങനെ മാറ്റ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ എനിക്ക് കൃഷി ഇഷ്ടമാണന്ന് പറഞ്ഞൊണ്ട് എനിക്ക് കൂടുതലും പ്ലാൻ യോക്കെ പരിപാലിക്കാനൊ ഭയങ്ക ഇഷ്ട
ആഹ് ആഹ് അത് കിളിപ്പിച്ചിട്ട് വിൽക്കുവോ സെയിൽ ചെയ്യാനാണോ
ആഹ് നമുക്ക് ആ ഒരു വിത്തിന് നൂറ് രൂപയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നെ
ഓഹ് ഓഹ്
അതിനകത്ത നമ്മുടെ പയറിന്റെ കൂട്ടൊരു അരിയുണ്ടെ നമ്മുടെ അപ്പുപ്പതാടിയോക്കെല്ലേ ആ സെം അതുപോലെ ഇരിക്കും അത് പക്ഷെ കിളിപ്പിച്ച് നമ്മൾ എടുക്കണം അതിന്ന് തന്നെ ഒരു പ ത്ത് ഒരു പത്ത് മുപ്പതെണ്ണം കിട്ടും നമുക്ക്.
ഓഹ് അപ്പം. ഒരു ഒരെണ്ണം ന്ന് ന്നൂ ന്നൂറ് രൂപയ്ക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കി അതിന്ന് മുപ്പതെണ്ണത്തിന്ന് നമക്കിത് ചെയ്തെടുക്കാം.
ചെയ്തെടുക്കാ പറ്റും കാരണം ഇപ്പം ഇ അതെ നമ്മളീ കൃഷി നോക്കുന്ന. പോല തന്നെ ഈ പ്ലാൻ്റ്സ് നോക്കുന്നവർക്കതൊരു മാർക്കറ്റാണ്. നമ്മളീ എന്താ നഴ്സറിയിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പഴേ. അതിന് ഭയങ്കര ഡിമാൻഡാണ് അതിന്. ആഹ് ഒരു മാസത്തോളം അതിന് പൂ നിക്ക്യും.
ആഹ് ശരി ശരി ശരി ശരി അടീനിയം പേരല്ലേ ഉം. ആഹ് എന്ന ന്ന് നോക്ക.
ഉം അത് ഇൻട്രസ്റ്റുണ്ടെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റു
ആഹ് ചെയ്യാം ചെയ്യാം നമുക്കരു കൂട്ടും ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മടെ കാര്യങ്ങൾ ഷെയറെയ്യാനും. നമുക്കൊരു സംശയം ചോയിക്ക്യാനും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നന്ന് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി. പോകും ഇതിനിപ്പോ ഒ ഒ ഒന്നുഅറിയാത്ത രണ്ടുപേര് തമ്മി എന്താണേലും ഒരു ബിസിനസ് ചെയ്താ മുമ്പോട്ട് പോക ത്ത്ല ശെ ഒരാക്കെങ്കിലും നോളജ് ഉണ്ടെങ്കില്. ആഹ് അതൻസരിച്ച് മുമ്പോട്ട് പോകുവല്ലോ അവർക്ക്. എം എക്സ്ട്രാ എന്തെലും നമക്ക് പോ ഇത് വേണങ്കിലും വിവരം അതിന്ന് വേണെങ്കിൽ അവരട്ത്ത്ന്ന് നമ ക്ക്കയും ചെയ്യാല്ലോ ആ അന്ന് അങ്ങനെയുള്ളത് ആ.
വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കപ്പം ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അല്ലേ കുമള് കൃഷി. നമുക്ക് ആഹ് കൂൺ കൂൺകൃഷി നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കില്. നമുക്ക് ചെയ്തെടുക്കാ പറ്റുന്ന രീതിയാണ് കാരണം ഇപ്പം ഫോണിനകത്ത എല്ലം കിട്ടുവല്ലോ അതിന്റെ മെതേഡും ക. കാര്യങ്ങളു എല്ലാം.
എല്ലാം കിട്ടും എല്ലാം കിട്ടും ഞങ്ങളിവടെ ആ പർഞ്ഞു.
അല്ല പർഞ്ഞു.
ആ ഞങ്ങളിവിടെ അടുത്ത് ഇതുപോലെ പൂൺ കൃഷി അ അവര് നടത്തിയാര്ന്നു ആ പക്ഷെ. ത്ര സക്സസ്ഫുൾ ആയില്ല അതുകൊണ്ട് അവര് ഡ്രോപ്പെയ്തു എന്താ കാ രു നമുക്കറിയതില്ല നോക്കാൻ ഇനി ആരു ഇല്ലാഞ്ഞിട്ടായിരിക്കോ എന്താന്നറി
അല്ല അത് അത് ല് ടൈ് കാലയളവുണ്ട് അത് ആ സമയത്ത് തന്നെ പിച്ച് പാക്കെയ്യണം.
ആഹ് അതെ അറിയാം ചീതയായ് പോ ചീത്തയ പോ അറിയാ അറിയാ ഉം മൂന്നുസെ ഉള്ളല്ലോ അയ്ന്. ആഹ്. അ ഇവിടെ വരുന്നത് പാക്കറ്റിലാണ് ആ അതിന് ആ. ആഹാ ആഹ് ആഹ് ആഹ്.
ആഹ് അവരുടെ കയ്യിന്ന് നമ്മള് വാങ്ങാറ്ണ്ട്.
അഹാ ആഹ്.
ഒരു കൂണിന് നൂറ് രൂപ ഒരു പാക്കറ്റിന് അത് പക്ഷെ നമ്മുടെ നാടൻ കൂണിന്റെ ടേസ്റ്റ്. റ്റൊന്നുഅല്ല.
വരത്തില്ല അത് ഉറപ്പല്ലേ.
ഇല്ല നമ്മളാർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പ അതിന്റതായ ടേസ്റ്റ് വ്യത്യാസൊണ്ട്.
ആഹാ ഇവിടെ എമ്പത് രൂപ പാക്കറ്റിന്.
പാക്കറ്റ്. എന്നാലും ലാഭോ നമുക്ക് അതിനകത്ത് വല്ല്യ ഇന്ന ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല.
ആഹ് ഇല്ല ഇല്ല അതെ അതെ അതെ ആഹ്.
പിന്ന അതുപോലെ കെയറെയ്യണം
ഉം കെയറെയണം പിന്നെ നൈറ്റ് നൈറ്റതാണ് അതിന്റെ. പരുപാടി നൈറ്റാണോ അങ്ങനെ ഉണ്ടോ.
നൈറ്റല്ല നമ്മള് കെട്ടിയിടുവാണ് എന്തോ കൊർച്ചു വളവൊക്കെ വെച്ചിട്ടേ. ഒരു കവറിനകത്ത് ആക്കിട്ട് അത് കെട്ടിയിട്ടിട്ട് ഇതിന്റെ വിത്തിടും. എന്നിട്ട് ഇത് ഈ കവറിന്റെ പൊർത്തൂടെക്ക കിളിച്ചു വരുന്നേ.
ഓഹോ അതിനെ അതുപോലെ നല്ല മൈന്യൂട്ടായിട്ട് നോ നോക്കണമായിരിക്കും കുഞ്ഞു പിള്ളേരെെ നോക്കുന്ന പോല നോക്കണമായിരിക്കും
സാധ്യുണ്ട് നമ്മ നോക്കാതിരിക്കുമ്പോഴേ
ആഹ സൂക്ഷിക്കണം അല്ലേ അപ്പൊ അതുപോലെ കെയർ ചെയ്യണം ആഹ് അതെ അതെ അതെ ശരിയാ
അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരും
അതെ അതെ അതെ അതെ
അപ്പൊ ഇതിന്റെ ഒരു പാകുണ്ട് ആഹ് പാകമാവുമ്പോം നമ്മള് പിച്ചി അതിനും വെള്ളനനം ഒന്നും ഇല്ലാതെ അത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് നമ്മൾ ചെയ്യണം അതെ
അതിന് വേറെ സ്ഥലം വേണോന്നുണ്ടോ നമുക്ക് നമ്മുടെ വി വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്
വീട്ടുകളിൽ ചെയ്യാൻ പറ്റും നമുക്കിപ്പ വീടുകളിലോട് ചേർന്ന് ഷെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അടച്ചിട്ടിട്ടേ ഫുൾ കവർ ആയിരിക്കണം
കവറ് പരിക്കണം അല്ലേ കാറ്റൊന്നും കയറരുതായിരിക്കും അല്ലേ
ഷെഡ് മതി ഷെഡ് നമ്മൾ കവറെത് എടുക്കണം അങ്ങനെ ഒള്ളു ഇതിനൊരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അതിന് ചെയ്യാൻ പറ്റുന്നേ അപ്പ ആഹ് ഒരു വാംത്ത് നമ്മൾ ആഹ് ഒരു റൂമിന് കൊടുക്കണം അതേ ഒള്ളൂ
ആഹ്
അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുംല്ല ഇല്ലില്ല പക്ഷെ കോൺകൃഷി സക്സസ് ആവുന്ന ഒത്തിരി ഒണ്ട് നമൊക്കിപ്പം പച്ചക്കറി കടേൽ ആയാലും പോവുമ്പം കാണുവല്ലോ പാക്കറ്റി ഇരിക്കുന്നെ
ആഹ് ഉം നല്ലൊരു ഐഡിയ
അഹ് നല്ലൊരു ഓപ്ഷനാണത്
ഉം ഉം ഉം ഉം
എന്നാ നമുക്കിപ്പ വീട്ടിലിപ്പ നമ്മള് പറയുന്നില്ലേ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന പുരുഷന്മാർ പറയുന്ന നമ്മളൊന്നും ചെയ്യുന്നില്ലാന്ന്
ആഹ് സത്യം സത്യം ഉം
ടെ കൈയിലൊരു പത്ത്
ആഹ് അതെ ഇപ്പൊ ഇനിയൊന്നും പഠിച്ച് ഇത് ചെയ്യാനൊന്നും പറ്റിയല്ല പി എസ് സി ഒക്കെ കൊ റെ നോക്കി ആഹ് പക്ഷെ അതൊക്കെ ഭയങ്കര പാടായി
പി എ സി എഴുതാത്ത ആരു ഇല്ലല്ലോ പി എസ് സി ട്രൈ ചെയ്യാത്ത ആരു ഇല്ലല്ലോ
അതെന്നെ ചുമ്മാ ട്രൈ ചെയ്തിട്ടൊന്നും കാര്യവില്ല നമ്മള് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ ഒരു പതിനെട്ട് മണിക്കൂറെങ്കിലും പഠിക്കണം അന്നാലേ നമുക്ക് കിട്ടത്തോള്ളൂ ചുമ്മാ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യവില്ല എനിക്ക് മനസ്സിലായത് അതാ ആം ആഹ് അതെ സത്യവാ ഞാൻ പറഞ്ഞേ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെ പതിനെട്ട് മണിക്കൂറെങ്കിലും പഠിക്കണം അന്നാലേ ഒള്ളൂ നമുക്ക് എന്തേലും ഒന്ന് കിട്ടത്തോള്ളൂ
അതെ
ആഹ് അങ്ങനെ ഒരു ഉം ഇതാ അതോണ്ട് ഇനിയൊന്നും പ പഠിച്ച്
ഇപ്പൊ എല്ലാരും എനിക്ക് തോന്ന് ബിസിനസ് ആഹ് ഒരു ഫീൽഡിലോട്ട് തിരിയുവാണ്
ആഹ് ഇല്ല പഠിക്കുന്നവര് പഠിക്കുന്നൊണ്ട് കേട്ടോ ഏഹ് ആഹ് ഞാ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് നോക്കുന്നൊണ്ട് നോക്കുന്നൊണ്ട് എന്ന വെച്ച എല്ലാർക്കും വീട്ടമ്മമാർക്ക് ഇനി പഠിച്ച് ഇനി ഇത് ചെയ്യ പിള്ളാരെ പഠിപ്പിക്കണം പിള്ളാരെ എക്സ് ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നോക്കണം
അത് ഒരു അമ്മ സ്ട്രഗിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് കുഞ്ഞിനെ പഠിപ്പിക്ക കുഞ്ഞിന്റെ കാര്യങ്ങള് നോക്കാ എന്നുള്ളത്
ചെയ്യും വേണം നമ്മള് പഠിക്കോം വേണം വീട്ടില് പണി പിന്നെ അഡീഷണൽ വർക്ക് ഇതിന്റെ പുറകിലെല്ലാം നടക്കണം പിന്നെ ആശുപത്രി കേസ് കെട്ട്
അതെ
ഇതെല്ലാം ചെയ്യണം അയിന്റെടക്ക് എവിടെ പഠിച്ച് മുന്നേറാനാ അതിനേക്കാളും ഇതുപോലെ കൃഷിയോ അതൊക്കെ നടപടി ആകത്തോള്ളൂ
അതെ
ഉമ് വേറെ ഇപ്പൊ എന്തേലും കൃഷിയുണ്ടോ വീട്ടില്
വീട്ടിലിപ്പ വാഴയാണ് വാഴ ചെയ്യുന്നുണ്ട് വാഴ കൃഷിയുണ്ട് ഇഞ്ചിയുണ്ട് എല്ലാം ഉണ്ട് അത് നമ്മുടെ ആവശ്യത്തിനുള്ള
ആഹ്
ആഹ് നമുക്ക് അഞ്ച് സെന്റ് ബാക്കിലോട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിട്ടെ. അപ്പൊ അതിനാത്ത് ഇഞ്ചിയു വാഴയും നമ്മടെ ആവശ്യത്തിനുള്ളെ സംഭവങ്ങളെല്ലാം ഉണ്ട് കോവയ്ക്കാ
ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കേ ഓക്കെ ഉം ഹ് ഹ് ഞങ്ങളെ ഏലവാ
ഏലം
ആഹ്
ഏ കൃഷി ചെയ്യുന്നുണ്ടോ
ഉം കൃഷിയൊണ്ട്
ആഹ് അതാവുമ്പോ വീട്ടിലപ്പോ ഏലക്കായൊക്കെ എടുക്കാലോ
ആഹാ എടുക്കാം എടുക്കാം ഉം നമ്മളതുപോലെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാലെ നമുക്ക് അതീനിന്നെന്തേലും കിട്ടത്തൊള്ളൂ കുഞ്ഞ് ഇത് കുഞ്ഞ് പറഞ്ഞാ പറഞ്ഞപോലാ കൂണു കൃഷിപോലെ കുഞ്ഞു പിള്ളരെ നോക്കുന്ന പോലെ നോക്കണം അയിന് തൈച്ചെടി തൊട്ട് എല്ലാ കാര്യവും നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഏ ഓർത്ത് ചെയ്യണം ഉം അറിഞ്ഞ് കേട്ടറിഞ്ഞ്